ഹലോ
ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് കേക്കണ്ട്
ഏഹ് എന്താ പണിയൊക്കെ കഴിഞ്ഞോ
ആഹ് അതൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞ ഇവിടെ ഇരിക്ക അപ്പൊ ഫ്രീ ആയി ഇങ്ങനെ ഇരി ക്കെട ഫോണും കൊണ്ട് അയൽ വക്കത്തേക്ക് ഇറങ്ങിട്ടില്ല മഴ അത് കൊണ്ട് വൈകുന്നേരാണ് ഞങ്ങള് ഇരിക്കുക ഞങ്ങള് വർത്താനം പറഞ്ഞിരിക്കണ്ടായിന്നു രാവിലെ ഇങ്ങനെ മു മുറ്റത്ത് നിന്നങ്ങാണ്ടുങ്ങനെ കുറച്ച് നേരം ഇങ്ങനെണ്ട് മൂന്ന് വരൽ ഇങ്ങനെ ണ്ട് എല്ലാരും മുറ്റത്തന്ന് പറയും കൊറച്ച് നേരം പറയും
പക്ഷെ രസാണ് സംഭവം ആലോചിച്ച നമ്മക്ക് നേരം പോവാനും
ആഹ് ആഹ് പിന്നെ അപ്പൊ നേരം പോലെ ഒരു ഒരു സന്തോഷം
അതന്നെ സന്തോഷം ഏഹ് ഞമ്മക്കൊക്കെ അതന്നെല്ല ഉള്ളു ജീവിതം പറഞ്ഞ ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മൾത ഒക്കെ കജ്ജും നമ്മള് മനുഷ്യന്മാരോട് എങ്ങനെ പെരുമാറുന്നോ അതുപോലെ ഉണ്ടാവും പറയ
ആഹ് അല്ലാതെ കൊറെ മ്മള് കെട്ടിപ്പാത്ത് വെച്ചിട്ട് കാര്യല്ലല്ലോ. ഇല്ലത് പൊർ പൊർത്തട്ച്ചാർഞ്ഞ മാരി. അപ്പം കൊർച്ചേരങ്ങനെ പറയും രാവിലെ. ഇന്റെ പണ്യൊക്കെ കയ്ഞ്ഞാണ്ട് ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലോമ്പോത്തിന് തിര്മ്പലൊക്കെ കയ്ഞ്ങ്ങനെ കൊർച്ചരം. ഇ കയ്യാതെ ഞാൻ വർത്താനത്തിനങ്ങനെ പോകൂലട്ടോ നിൻക് പണിട്ത്ത്ക്കാണ്ട്. ങ്ങനെ ആത്തൊക്കങ്ങനെ വൃത്തികേടാക്കിയണ്ടങ്ങനെ പോയ ഒരു സുഖം കിട്ടൂല. പിന്നെന്റെ പണ്യൊക്കെ കയിഞ്ഞ് അട്ക്കളന്റെ ങ്ങനെ മുന്ന്ക്ക് പോവും. മുന്ന് പോയാല് ഓലൊക്കെ കാണൊള്ളു ആ അപ്പൊ കൊർച്ചേരം പറയും ന്നട്ട് പിന്നോരു പ ത്തിൻ്റക്ക് പർഞ്കാണ്ട് ഞാണ്ട് പോരും. വുൾച്ചാന് പിന്നെ കണ്ടില അപ്പൊ കണ്ടിലെങ്കി പിന്നെ വുൾച്ചും. രാവിലെ പിന്നൊരു തെര്ക്കല്ലെക്കാരം. ചായിം കടിം ചോറ് കൊണ്ടോവ്ണോല്ണ്ട്. ആ സ്കൂളാരും പിന്നെ മദ്രസക്ക് പർഞ്ഞയ്ക്കലും. അ കയ്ഞ്ഞ് മോന് വല്യോന് ഓന് ഏഴ് ഏഴര ആവുമ്പത്തിന് പോണം അപ്പത്തിന് ചോറും കറിം. കൂട്ടാനും ഒക്കപ്പാടാവലും ഒരു തെര്ക്കാണപ്പൊ അപ്പൊ ജഗ പൊക മാരി. പിന്നെ കയ്ഞ്ഞപ്പം പത്ത് മണി കയ്ഞ്ഞാ ഫ്രീയായി പിന്നെ.
അഎന്നെ ഓലെ ആ ഓലെ നായാട്ടൊക്കെ കൈഞ്ഞാ പിന്നെ കൈഞ്ഞു പിന്നപ്പ വൈന്നാരം നോക്ക്യാ മതി. ആ സ്കൂൾട്ടരുമ്പോത്തിന് നോക്ക്യാ മതി പിന്നെ.
ആഹ് ഞ് സ്കൂൾട്ടരുമ്പോ അഞ്ചണ്യാവും മോ വര്നെങ്കി മോ വര്നെങ്കി. വല്യോ വര്ണങ്കി എട്ട് മണി ആവും രാത്രി അപ്പന്നെ വരുമ്പത്തിന് പിന്നെ അഞ്ചണ്യാക്കാവുമ്പത്തിന്. ആഹ് രാ ഓൻ രാത്രി ഓൻ വാഷിങ്ങിന് പോവാണെ. മോന് അപ്പപിന്നെ പണൈഞ് വരണെര് ട്ട് മണ്യ രാത്രി കയ്യ അത് കയ്ഞ്ഞിട്ടേ പിന്നെ വരുള്ളൂ. എട്ട് എട്ടരെക്കാവും പിന്നെ വന്ന് ചോറ്ന്ന തല്ലേ ഓലെ കാത്ത്ന്ന് ഹസ്ബൻഡ് വന്ന് പിന്നെ ചോറ് ഒമ്പതൊക്കെ ആയിട്ടെ തിന്നോള്ളൂ. ഒമ്പത് ഒമ്പതരെക്കെ ആവുമ്പൊ പിന്നെ മോ വരുമ്പത്തിന് അ ഞ്ചണി അർഞ്ഞ പിന്നെ നമ്മൾ ആക്കം പോലെ നല്ലോം ഒന്ന് ഒർങ്ങി കട്ന്നീച്ചൊക്കൊർങ്ങി കമ്പോലൊക്കെ ഒന്ന് ണ്ടാക്ക്യാ മതി കാട്യൊക്കെ നാല് നാലരെക്കാവുമ്പത്തിന് തൊട്ങ്ങ്യാതി.
ഞാ ഞാന് ങ്ങൾ ഉച്ചക്കൊർങ്ങൊയ്ക്കാരം ലെ അല്ലാതെപ്പത്താങ്ങനെ നോക്കിക്കാന് ലെ ഒ
ആഹ് അല്ലാതപ്പൊട്ക്കാ നോക്കിക്കുണു. കൊർച്ചേരൊക്കങ്ങനെ ഫോണ് മ്മ കൾച്ചും ഒന്ന് വിൾച്ചും കൊറേ ഏട്ടത്ത്യാക്കൊക്കെന്ന് വിൾച്ചും.
അതന്നെ അയ്നൊരു ലിമിറ്റ്ണ്ടെ വിളിക്കൊരു ലിമിറ്റ്ണ്ടല്ലോ.
ആഹ് പിന്നെ കൊറേ നേരാവുമ്പ കയ്യും കടയുംന്നർഞ്ഞ മാരി അപ്പൊ കണ്ണ്. പിന്നെ വുകും നേരം മൂന്നണിക്ക് നീച്ച്‌ണെല്ലേ. മൂന്നണ്യാവുമ്പ നീച്ചും പിന്നെ ഒന്ന് കൊർച്ചേരൊന്ന് കട്ക്കൊള്ളൂ. അ മൂന്നണിക്ക് പോവും. അപ്പോ പിന്നെ ആ കടേക്കോണ നേര്ത്ത് നീച്ചണം. പിന്നെപ്പൊ ഉച്ചക്കൊന്നൊർക്കം വരോയ് അല്ലെങ്കി പിന്നെ വൈകുന്നേരം പിന്നെ നാർത്തെ. നാർത്ത.
ആഹ് പിന്ന അമ്മളൊരു ദിവസം കട്ന്നിട്ടില്ലന്ന് കടന്നു ശീലായൊൽക്കാവുമ്പോ ഒരു ദിവസം കട്ന്ന്ട്ടില്ലെങ്കി ഭയങ്ക
ഇങ്ങനെ വൈകുന്നേരം പിന്നെ മഗ്‌രിബങ്കൊട്ത്ത് കൊർച്ച് കൈഞ്ഞാ പിന്നെ. കണ്ണ്ങ്ങനെ ബുകും പിന്നെ ഒന്നും നട്ക്കൂല ആഹ് കൊട്ടാവി ഹവ്. ട്ട് കൊയ്ങ്ങും അപ്പ പിന്നെ അയ്നാ ആ ഇൻക്കും കൊർച്ചേരൊന്ന് കട്. കണം തോനെല്ലെങ്കിലും ഒന്നാണ്ട് കട്ന്ന് ഉസാറാവണം. ആഹ് കട്ന്ന് നീച്ചണം അഞ്ചിന്റ് പത്തിൻറ്റായാലും മാണ്ടില ആ ശീണണ്ട് മാറി. പിന്നെ ന്നട്ടൊക്കെ കയ്ഞ്ഞോ.
ഒക്ക കയ്ഞ്ഞു ഞ് ചോറ്ന്നാണ്ട് ചോറ്ന്ന്ട്ടില്ല.
ആഹ് അത് പിന്നെന്തായാലും അമ്മള് മർക്കൂലല്ലോ. ന്നാ പിന്നെ അവനാന് കഥണ്ടാവൂല. ആഹ് അത് അല്ലാത്ത പണ്യൊക്കട കട്ന്നാലു അതുന്നും അല്ലാതെ വെശക്കുമ്പങ്ങട്ടെ. നമുക്ക് ഓർമ്മ വരുവല്ലോ, എന്നിട്ട്-
സംഭവമാണ് എല്ലാവർക്കും.
ആ ഓർമയുള്ള സംഭവം പിന്നെ, പള്ളന്റെ ഉള്ളിലും ഇങ്ങനെ- പച്ചപ്പാടോടങ്ങും ഓരോരുതാര്- എടുക്കും. അപ്പോ എന്നപ്പോ കുളിയൊക്കെ- കഴിഞ്ഞ് ചായ ടിച്ചതാ രാവിലത്തെ- ഇഡലി കൊറച്ച് ബാക്കിയുണ്ടായിന്- അപ്പ ഇന് വൈനേരത്തിന് വച്ചാ പിന്ന അത് ആരും തന്നൂല. അപ്പോ ഞാനും പിന്നെ, ആഹ തിന്നു ഞാനും രണ്ടെണ്ണം എടുത്തു- പിന്നെ പുതിയാപ്പള വന്നപ്പോ പിന്നെ, അതൊക്കെ ബോക്കി അയിച്ചു കണ്ടപ്പോ ആയിനും കൊറച്ച്- കൊടുത്തു
കടന്നുറങ്ങീകണ് നീ ഉറങ്ങി നീച്ചിട്ടേ- നീ കുറച്ച് കഴിഞ്ഞിട്ടേ- ചോറന്നോള്ളു.
ആഹാ ഉം ഉം... ഓ ഒക്കെ പോയി, എല്ലാരും സ്കൂളും പോയി ഒരാൾ ചെറത് അംഗവാടിയില- ഓനെ അംഗലവാടി കോണ്ടാക്കി, ഓനെന്നും ഞാൻ പറയാ എന്നോന്റെ കാര- ചിലൊന്നു മാറില്ല വോപറയും. എന്നും പാട്ടാണ് എന്നാ പോകുമ്പോ- വല്യ കുഴപ്പമില്ലാതെ പോട്ടോ, അവിടുന്ന് ഇങ്ങട് പോരുമ്പോ അപ്പോ ഒരു പാട്ടാ. എന്നാ പിന്നെ കൊഴപ്പുല്ല പിന്നെ- അമ്മക്ക് സമാധാന ആയിക്കോട്ട വിചാരിച്ച് ടീച്ചർ ഒന്നും വിട്ടും.
ആഹ...
ടീച്ചർ ഒന്നും ഇങ്ങോട്ട് നമുക്ക് വീഡിയോ വിട്ടരുമക്ക്‌ ഒര് കളിച്ചനോ ഇതാക്കണ. ക്ക് ആഹാ നമക്കൊരു സമാധാനം കിട്ടിക്കോട്ടെ-
ആഹ നല്ല ടീച്ചറാ. ആഹ് എന്താ ആക, എന്താ ആകുണാവോ, ആ എന്താണ് ഇപ്പോ? കുട്ടികഴിച്ചുണ്ടാവോ? എന്നൊക്കെ കരുതല്ലോ.
നമ്മള് സ്വാഭാവികമായിട്ടും നമ്മള മനസ്സില് ഇണ്ടാവല്ലോ നമ്മളടെ മക്കളാവുമ്പോ-
ആഹ എന്താണ് ഇപ്പോ? ആഹാ ഒരു മനസ്സക്കൊരു പൊറതിട് ഇങ്ങനെ ഉണ്ടാവും.
ആനെ പറഞ്ഞത് എങ്ങനെത് ആഹാ നല്ല ടീച്ചറാണ് എന്തോ ഒരു സ്വഭാവം- ആവുണെന്നോ.
ആഹ അപ്പോ കുട്ടികളീന്ന് തന്നെ നല്ല മയക്കെടുക്കാൻ വേക്കും.
അതാണ് നല്ലോണ്ണം മയക്കെ- ടുക്കാൻ കഴിയോ, അങ്ങനത്തെ ടീച്ചർമാരായ ഉഷാറായിയാറയ്.
ആ ഹാ ഉസറായി മറ്റേത്, കുട്ടികളൊക്കെ ഓരോരോ ടീച്ചർമാരും ആ - ആയായാലും ഒക്കൊ ഒരു കൊറഞ്ഞ ജാതികളായാലു-
ആഹാ ആഹാ അത് ഇവിടെ, ഇവിടുത്തെ ആയ പറയാണ്തു- ഞങ്ങക്ക് തൊട്ടയൽവാസിയാണ്.
ആഹ..
എന്താട്ട് ഓന അറിയണ പയില്ലല്ലേ ഉള്ളൂ. എന്നട്ട് ഓന് അടുക്കളൽന്ന് പോവൂല്ല അയിന്റെ അടുത്ത്ന്നെ കുത്തിർക്കും. ആഹാ ആയിയാണന്ന് പറഞ്ഞിട്ട് കരില്ല- കാരണം ഉമ്മന്റെ ഇവിടുത്തെ- അമ്മാന്റെ ഭയങ്കര- ചങ്കാഴ്ചയണാണ്. ഉമ്മന്റെ അടുത്തക്ക് ഇങ്ങനെ പോയി ഇമ്മാരെപ്പം പോയി, പോയി- പോയി ഒന് അവിടെല്ല നല്ല- പരിചയമാണ്.
ആഹ..
ആഹ അപ്പോ പിന്ന ഓ നോക്കീട്ട് കാര്യയില്ല, ടീച്ചറിയും എന്റെ അടുത്തക്ക ഒന്ന് കിട്ട അപ്പ എന്തങ്ങളെകു- പിന്നെയൊരു മാർഗം ചോദിച്ചു.
നിന്നിട്ടില്ലേ അപ്പൊ ഓന് നല്ല പരിചയ അല്ലേ? കുട്ടികളെ മരിയല്ല-
അതാണേ ഓ അടുക്കളൽന്നെ നക്കുള്ളൂ ഒലക്. ടീച്ചർമാർ ആവുമ്പോ ഒലക്ക്- ഉണ്ടാവുമല്ലോ ഓല് പഠി-
ആ ഒലക്ക് ഓരോന്ന് തോ- അക്ഷരങ്ങളായിട്ടും പഠപ്പിച്ച് അത് പഠിച്ചാല നല്ലതാണ് ഒന്നക്ക് എത്തുമ്പോ- കെ. ജി ഒക്കെ എത്തുമ്പൾ കുട്ടികൾക്ക് മനസ്സിലാവണ്ട- അക്ഷരങ്ങൾ വേഗേ-
ആഹ് നല്ല സുഖാണ്. ഇപ്പ ഞാൻ പറയാ, ആദ്യോക്കറഞ്ഞാല് അങ്കലവാടി പോയാലൊന്നും ഇല്ലേര്ന്ന്.
ഉം ആഹാ ചോറ് നേരത്തെ- ഉപ്പ്മാവും തിന്നിട്ടാണ്ട് പോര്കാന്നല്ലാതെ- ഉപ്പുമാവ് തൂക്ക് പാത്രത്തിലും വാങ്ങി പോരാന്നല്ലാതെ- ല്ലാതെ വേറൊന്നും ഇല്ല്യേനോ ഒന്ന് കടന്നുറങ്ങാനല്ലേ ഇപ്പ അങ്കലവാടി ഇകുണാ റിന്റുവ എന്റെചെ വലുതൊക്കെ രണ്ടാമത്തും അന്നൊക്കെ അങ്ങനെത്തനെന്യു. ആണ്ട് ഒർക്കും പിന്നെ ആ നേരായാ ഓല് ഞാൻ വെച്ചു ആ ഉപ്പുമാവും കൊടുത്തു അങ്ങട്ട് പറഞ്ഞയക്കും ന്നല്ലാതെ ഇപ്പം മനസിലാവ്ണ്ട് കുട്ട്യാൾക്കൊക്കെ ഹലോ
അതെ ആഹ് സഹോ
ആഹ് ഇപ്പൊ കേക്ക്ണ്ട് അയ്ന്റെ അടില് നെറ്റിന്റെ പ്രശ്നേക്കാരേം കേക്കണില്ലേനി.
ഏഹ് ഈ മഴയിട്ടാണ് ഇൻക്ക് തോന്നണത്
ആഹ് അതാണ് നെറ്റ് ശെരിക്ക് ഇങ്ങട്ട് ക്ലിയറാവണില്ല കിട്ടണില്ല എടക്ക് പോവും പിന്നെ ആഹ് യാ ഉപ്പുമാവ് ഇല്യേപ്പൊ?
ഉപ്പുമാ ഇപ്പയ്ന് ഉപ്പുമാവ് കൊടുത്തേക്കണില്ല ഇപ്പൊ ടീച്ചർമാര് അവിട്ന്നനെ ആഹ് അവിടുന്നന്നെ തിന്നാൻ കൊടുക്കാണല്ലോ ഇപ്പൊ ഞാൻ രണ്ടിസം മൂന്നിസ് സൊക്കെ ഇങ്ങട്ട് കൊടുത്തേച്ചിനിട്ടോ ഒരാഴ്ച്ചന്റെ അടുത്തൊക്കെങ്ങട്ട് കൊട്ത്തേച്ചിനി പിന്നെ ഓല്പ്പാണ്ട് തരൂല്ല പാത് ത്രം കൊണ്ട്രണ്ടട്ടോ പറഞ്ഞു കാരണം കുട്ടികൾക്ക് ആഹ് ഓല്ക്ക് അവിടുന്ന് പിന്നെ ഓൽക്കും മേലന്ന് കിട്ടിയ ഉത്തരവേക്കാരം
ആഹ് അതേക്കാരം അപ്പൊ എല്ലായിടത്തും അങ്ങനെ തന്നെ അത് ഇബിടെം പറയുന്ന കേട്ട്ക്ക്‌ണ് ഇബടെം അങ്ങനെ തന്നെണ്. പോ പെരീക്ക് കൊടുത്തയക്കാൻ പാടില്ല ആ വിടൊക്കെ അങ്ങനെ തന്നെണ് പെരിക്ക് കൊണ്ട്രാൻ പാടില്ല അല്ല ആഹ് ഇവിടൊക്കെ ഞാൻ കേട്ടിക്ക്‌ണ് അത് ഇപ്പൊ ഇപ്പൊ തൊടങ്ങിയതാണത് പെരാൾക്ക് കൊണ്ട്രാൻ പറ്റൂല കുട്ട്യാളെ അവിട്ന്നന്നെ തീറ്റിച്ചാ
തന്നെ...
ആഹ് അതങ്ങനെക്ക്‌ണ്ട്പ്പോ മറ്റേ ആഹ് ഉപ്പുമാവ് പ പിള്ളേർക്ക്‌ നല്ല ഇഷ്ടാണതെ അത് പറ്റ് റ്റണോൽക്ക് ഇൻക്ക് നല്ല ഇഷ്ടാട്ടോ രസാണത് ആസർക്കത്തെ ആ ചായക്കൊക്കെ ഒരു പാത്രത്തിവല്ലോ നെത്തീനോ ഇപ്പം അതൊന്നും കിട്ടൂല ഇപ്പൊ ഉം മറ്റേ ഒന്നുംല്ല ഉടായിപ് കാട്ടുമ്പളെ ഒരു ചായ ഉണ്ടാക്കിയ ലാ കടിം കൂട്ടി തിന്നേനു ആഹ്
ഇപ്പം നമ്മള് അതൊന്നും കൊടുത്ത ആര്ക്ക മാണ്ടിയേ
ആഹ് അത് പറ്റൂല്ലല്ലേ ഇന്നലെ ഞാൻ മുട്ട പുഴുങ്ങിട്ടനെ ഇതൊന്നും ഇപ്പോരു കടിയല്ല ഹസ്ബന്റിനോട് എന്തേലും എണ്ണക്കടി വേറെ എന്തെ ഉണ്ടാക്കണേ അയിന് എന്നുപ്പം ഞമ്മക്ക് നടക്കൂലല്ലോ സാധനം ഉണ്ടെങ്കിൽ ചെലപ് കൽപ്പനാണെ ഇണ്ടാക്കാൻ മടിയാണ് ചെലേപ്പോ ഉം
ആഹ് ആഹ് എന്നുണ്ടാകാരണെവര് നല്ല സുഖല്ലേ എന്നും ഉണ്ടാക്കാറിണെ വല്യ നല്ലതും അല്ലല്ലോ
അല്ല എണ്ണകടി നമ്മക്ക് പിന്നെ എവിടെയാ റസ്റ്റ് എപ്പ
നേരം വെളുക്ക്ണ് വൈന്നേരം ആണേ എന്നും ഇത് ഇങ്ങനെ
ആഹ് അതന്നെ ഇതിനുള്ളില് ഇതന്നെല്ലെ പണി ഇതിനിപ്പോ വല്ല്യ കൂലി ഇണ്ടോ ചോയ്ച് ഞാന് ആഹ് കൂലിക്ക് പിന്നെന്താ റാഫിൻ
കൂലിമാണം പറയും ഞാനെ കാരണം ഞങ്ങളെ ആരും വെലവെക്കണില്ല
ഉം
ല്ലേ നമ്മളപ്പാര ഓല് അടുക്കളപ്പണിയ എടുക്കണത് ആരാ വെലക്ക്ണോലിള്ളേ അതാണ് ആഹ് പക്ഷെ അത് പറച്ചില്ലാർക്ക് ആ പറച്ചിലാർക്ക് നമ്മൾ ഒമ്പതരകുമ്പോത്തിന് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് അകത്തു ട്ണ്ടെങ്കിൽ ഓൽക്കെത്ത ഒമ്പതര ആകുമ്പോത്തിന് ഓ തോട്ണ്ട്
ആതെന്താ കയ്യിനും കാലിനും ഒഴവില്ല മിഷീനൊന്നും അല്ലാ പറയും ഞാൻ ചിലപ്പോ ആഹ് ഏതാലും ആഹ് ആഹ
എന്തേും പറുമ്പോന്നത് നിങ്ങൾക്ക് നേരത്തിനും കാലത്തിനും മുന്നേക്ക് വെച്ചുന്നിട്ടുള്ള കുഴപ്പാണ് അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇക്രാന്തം പുടിച്ച്ണത് പറയുന്ന
ആഹ് ഞാൻ പറഞ്ഞു ഇന്നലെ ഇന്നിപ്പന്റെ മോനോടറഞ്ഞു രണ്ടാമത്തെ മോനോട്- പ്ലസ് ടു കഴിഞ്ഞോല്ലേ ഓന് പറഞ്ഞ ഉം രണ്ടാമത് എന്തൊക്കെയ പറഞ് ചായ കടിയൊക്കെ എടുത്ത് വച്ച് കൊടുക്ക ഉമ്മ അതുങ്ങട് കൊണ്ടര് ആ വേസ്റ്റ് പാത്രം ഇങ്ങട്ട് കൊണ്ടര് പ-
ആഹ്
ഞാൻ പറഞ്ഞു എടാ ന്റെ പല്ല് പറിച്ച് കോണ്ടാണ് ഞാന് ന്നിട്ട് നിങ്ങക്ക് ഇതൊക്കെ ഉണ്ടാക്കി തരണത് ഞാന് അപ്പൊ പറയാണ് പല്ലൊക്കെ പിന്നെ ഞാൻ ഇതൊക്കെ എടുക്കണ ന്റെ പിന്നെ അപ്പൊ പല്ലോണ്ട അപ്പൊ ങ്ങൾ എടുക്കണത് ചോദിച്ചെന്നെട് വെറുതെ പറയി ഓനെ അത്ങ്ങോട്ട് കൊണ്ടേയി കൊടുക്കണം
ആഹ് ഓലോക്കെ ഒര് എളുപ്പാണ് ഞാൻ ആലോച്ചു വെക്കണത്
ഇക്കട്ടെ പ്പൊ പല്ലോണ്ട് എടുക്കണേ കുറച്ചു കഴിഞ്ഞിട്ട് ഞാന് പറഞ്ഞരണ്ട് പല്ലോണ്ടാ മൂക്കോണ്ടാ ക്ക എടക്കണേ പറഞ്ഞരണ്ട് ആഹ് അപ്പൊ പെണ്ണ്കെട്ടുമ്പോ അറിയാം ക്ക് പല്ലോണ്ടാ മൂക്കോണ്ട എടുക്കണന്നൊക്കെ ഏതായാലും അങ്ങനെക്കെ പോണ് ഇന്ന് എന്താ ഫുഡ്?
എന്താ ഫുഡ് ഇന്ന് മീൻ കിട്ടിയിട്ടില്ല ഇന്ന് മുട്ടയാണ് മുട്ട പൊരിച്ചതും വെള്ളേരിയ കൊണ്ട് കറിയും
ആഹ് ചൂടോട്ക്കെ പൊരിച്ചാന് പറ്റുള്ളൂ നേരത്ത് തിന്നാൻ നേരത്ത്
ആനെ പൊരിച്ചാ പറ്റുള്ളൂ